ഹലോ
എവിടെയാണടീ എന്തൊക്കെയുണ്ട് വിശേഷം
വീട്ട്ലാടി ഇപ്പം അവ്ടെ എന്ത്ണ്ട് വിശേഷം
ഇവിടെ മഴയാ പിന്നെ കൊറേ നാളായല്ലൊ കണ്ടിട്ട്
അതെ കൊറേ നാളായി കണ്ടിട്ട് നമ്മള് അങ്ങനെ ഇപ്പ അങ്ങനെ മഴെക്കെ ആയേക്കൊണ്ടൊന്നും അങ്ങനൊന്നും വെളിയിലോട്ടൊന്നും എറങ്ങാറില്ലല്ലേ എപ്പഴാ മഴയെന്നും പറയാൻ പറ്റത്തില്ല
അതെ ഞാനും അതാ വിചാരിക്കുന്നത് അമ്മള് പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴ ഇന്നലെ വെയിലുണ്ടായിരുന്നേ എന്നിട്ട് ഇപ്പന്ന് പെട്ടെന്ന് വീണ്ടും മഴയായി അതെന്താ അങ്ങനെയല്ലേ
അതാ നമ്മുടെ ഈ കാലാവസ്ഥ മാറുന്നെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പഴ്ത്തേക്കും ഏഹ് നല്ല മഴക്കോളും ചാറ്റലൊക്കെ ആയിരുന്നു പക്ഷേ കൊറച്ച് നേരം കഴിഞ്ഞപ്പഴത്തേക്കൊന്ന് വെയിലായി പിന്നെ കൊറേ നേരം കഴിഞ്ഞപ്പൊ വീണ്ടും നല്ല മഴക്കോളായിട്ട് അന്തരീക്ഷം ഇങ്ങനെ ഇരുണ്ട് കെട്ട് വരുവാര്ന്ന്
അതും മാത്രവല്ല ഇപ്പം പെട്ടെന്ന് പെട്ടെന്നാ നീ പറ്ഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ അങ്ങ് മാറുന്നത് പണ്ട് നമ്മള് ചെറിയേ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള പോലെയായിരിക്കും നമ്മടെ പ്രവർത്തികള് തന്നെയായിരിക്കും ഇതിനെക്കെ കാരണം പിന്നെ ഇപ്പൊ കൊറേയിടത്ത് ഈ വെള്ളൊക്കെ കറ ക്റ്റ് ഒഴുകി പോവാ വേണ്ടി സ്ഥലവില്ലാതെ മി കെട്ടിടങ്ങളൊക്കെ വെ ക്ക്യുവല്ലേ അപ്പ അതൊരു പ്രശ്നവായിരിക്കും
അത് നീ പറ്ഞ്ഞെ ശരിയാ ഇപ്പ നമുക്ക് ഈ കാലാവസ്ഥയൊന്നും പ്രവചിക്കാനേ പറ്റത്തില്ല പണ്ട് നമ്മളൊക്കെ സ്കൂള് പഠിച്ച സമയത്തൊക്കെയാര്ന്നെങ്കില് ഏഹ് കറക്റ്റ് ഒരു ടൈമുണ്ടാര്ന്നെ വെയില്നാണെങ്കിലും മഴക്കാണെങ്കിലൊക്കെ കറക്റ്റൊര് ടൈമുണ്ടാര്ന്ന് പക്ഷേ ഇപ്പഴാണെങ്കി നമുക്ക് ഒന്നും പറ യാൻ പറ്റത്തില്ല മഴ പെയ്യേണ്ട സമയത്ത് വെയിലും വെയില് വരേണ്ട സമയത്ത് മഴയെക്ക്യെയാണ് അത് നമ്മുടെ ഓരോ മനുഷ്യന്റെക്കെ ഓരോ പ്രവർത്തികള് കൊണ്ടും ആയിരിക്ക്യും
ആണെടി ആണ് നമ്മള് തന്നെ കൊറേ ഫേസെയ്തിട്ടില്ലേ വെള്ളപ്പൊക്കൊക്ക്യായിട്ട് എന്തൊക്കെയാ നമുക്ക് ഒരുപാട് അലെർട്ട് തന്നിട്ടുണ്ടെങ്കിലും നമ്മള് അതൊന്നും കേക്കത്തില്ലല്ലോ ഇപ്പ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അനധ്ക് അനധ്കൃതമായിട്ട് കെട്ടിടങ്ങളൊക്കെ പണിത് വെച്ചിരിക്കുവല്ലേ അപ്പം വെള്ളത്തിനൊന്നും പോവാൻ സ്ഥലവില്ല പിന്നെ ഈ കൊറേ ആൾക്കാര് നല്ല സീനറിയുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തോട്ടിന്റേം ആറിന്റെയെ വഴിയില് കൊണ്ടോയി കെട്ടിടങ്ങളൊക്കെ വെക്ക്യും. എന്നിട്ട് അവര് ടൂറിസത്തിന് അത് നല്ല ഉപയോഗ വാ ഒരുപാട് ആൾക്കാരെ ആകർഷി ക്ക്യിക്കെ ചെയ്യും പക്ഷേ ഒരു കണക്കിൻ നോക്കുമ്പോ നമ്മുടെ പ്രകൃതിക്ക്യത് ദോഷവാ നമ്മുടെ പ്രകൃതിക്ക് താങ്ങാൻ പറ്റുന്നേന്റെ അപ്പറത്തെ രീതിലല്ലേ നമ്മള്പ്പം ദ്രോഹിച്ചോണ്ടിരിക്കിന്നെ പിന്നെ കൊറേ ആൾക്കാര് ഇതിന് എതിരെക്കെ പ്രതിഷേധവൊക്കെ തൊ നടത്തുന്ന്ണ്ടെന്നണ്ടന്ന് തോന്നുന്നല്ലേ
നീ പറ്ഞ്ഞത് ശരിയാ ഈ ടൂറിസൊക്കെ വര്നെക്കെ നല്ലയാണ് അതൊക്കെ നമ്മടെ നാടിന് നല്ല വിക സനൊക്ക കൊണ്ടു വെര്നെ കാര്യങ്ങളാ പക്ഷേ ഞമ്മള് ഒരുപാട് ഇങ്ങനെ ആഹ് ഇത് ടൂറിസത്തിന് വേണ്ടിയിട്ടന്നെ നമ്മള് പ്രകൃതിയെ ഒരുപാട് ഇങ്ങനെ ആക്രമിക്ക്യുമ്പഴത്തേക്ക്യും അത് നമുക്ക് തന്നെയാണ് അതൊര് തിരിച്ചടിയായിട്ട് വരുന്നത് ന്ന് വച്ചാ അവർ ഇപ്പ നമുക്ക് നമ്മടെ നമുക്ക് ജീവിക്യാൻ ഒരു ഇത് വേണം ഒരു അന്തരീക്ഷം വേണന്ന് പറയുന്നത് പോലെ അവർക്ക് ഈ ഈ ത് നദികൾക്കാണെങ്കിലും ഒഴുകി പോതിനേക്ക അവർക്ക് അവര്ടേതായിട്ടുള്ള ഒര്തുണ്ട് അതില് കേറി നമ്മള് ഇടപെടുമ്പഴത്തേക്കാ ണ് ഇങ്ങനെ ഉള്ള ഓരോ അവസ്ഥകള് ഉണ്ടാവുന്നത് പിന്നെ ഈ അനകൃതകൃതമായിട്ട് ഈ ഇത് നമ്മുടെ ഈ ഭൂമിയെ ഇങ്ങനെ നശിപ്പിക്കുന്നതിനായിട്ട് കോറെ അത് പ്രസ്ഥാനങ്ങളും മൂവ്മെന്റുകളൊക്കെ നട്ത്തുന്നുണ്ടെങ്കിലും ചെലതൊന്നും അങ്ങനെ അത്രേം ഭയങ്കരായിട്ട് വരുന്നില്ല
അതെ അത് നീ പർഞ്ഞത് ശരിയാ കോറേ മൂവ്മെന്റ്സ് നമ്മളക്കെ തന്നെ കുഞ്ഞി ക്ലാസ്സ്ലെ പഠിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ചെറുതിലെ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള സമയത്ത് നമുക്ക് ഇതിന്റെ ഒരു ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് അന്ന് മനസ്സിലായിട്ടേയില്ല ഇന്ന് ഇപ്പോ നോ ക്കുമ്പഴത്തേക്കും നമ്മള് അന്ന് പഠിച്ച കാര്യങ്ങള് പിന്നെ ഈ ജൂൺ അഞ്ചിന് ക്ക മരം നട്ന്ന സമയത്ത് മരം ഒരു വരം ജലം അമൂല്യാണന്നൊക്കെ അന്ന് ഇങ്ങനെ പറയുമ്പം നമ്മളെന്താ വിചാരിക്കുന്ന ഒ പിന്നെ ഇത്രയും വെള്ളം കിടക്കുവല്ലേ അപ്പഴാ ഇത് അമൂല്യം ന്നൊക്ക പറയുന്ന ഞാൻ ശരിക്കും അന്ന് അങ്ങനെ വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പ അതിന്റെയേക്ക ഓരോരോ ആഘാതങ്ങള് നമ്മള് നേരിട്ടോണ്ടിരിക്കുമ്പഴ ചെല സമയത്ത് നമ്മള് ഇങ്ങന ഇതിനോട് ഒരു പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയില് നമുക്കൊന്ന് പേടിയാവും ഇനിയുള്ള ഫ്യൂച്ചർ എങ്ങനെയാവും എന്നുള്ള രീതിയില് ഇപ്പം മണ്ണിടിച്ചില് അതുപോലെ തന്നെ ഈ മലയൊക്കെ ജേ സി ബി കൊണ്ട് ഇടിച്ചിട്ട് അതൊക്കെ നെരപ്പാക്കി സ്ഥലങ്ങളൊക്ക ആക്കുമ്പഴാണ് കൂടുതലും ഈ ഉരുൾപൊട്ടലൊ ഉണ്ടാവുന്നെന്ന് തോന്നുന്നു. അങ്ങനെയല്ലെ ഈ അടുത്ത സമയ ത് ഒരു വല്ല്യ ദുരന്തം നമ്മള് ഫേസ് ചെയ്തത്
അതാ നമ്മള് നമ്മള് മനുഷ്യന്മാര് ചെയ്യുന്ന ഓരോ കാര്യങ്ങള് തന്നെണ് പിന്നെ നമു ക്ക അതരു ദോഷവായിട്ട് വരുന്നത് ഇപ്പ നീ പറഞ്ഞ പോലെ ഞാനും പണ്ട് സ്കൂൾലേക്ക് നമ്മള് പരിസ്ഥിതി ദിനത്തിനെക്കെ ആ മരം ഒരു വരം അതുപോലെന്നെ ജല അമൂല്യാണ് അത് പാഴാക്കരുത് സേവ് എർത്ത് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു പേപ്പർലൊക്കെ ഇങ്ങനെ ചുമ്മ നമ്മള അതിനെ പറ്റി ഒക്ക ആലോചിക്കത്തില്ലല്ലോ നമ്മള് ചുമ്മാ സ്കൂൾല് കൊണ്ട് പോണം ടീച്ചർമാരെ കാണിക്കണം അങ്ങനെയുള്ള ഒരു രീതിയില് നമ്മള അത് എഴുതുന്ന കാണിക്കുന്നു. അയിനെ പറ്റിയിട്ട് നമ്മള് കൂടുതല് അങ്ങോട്ട് ആലോചിക്കത്തില്ല നമ്മള് ഇപ്പ ഈ വളർന്ന് വന്ന ഈ ഒരു സാഹചര്യത്തില് നമ്മള് അതിന് പറ്റിയിട്ടൊക്കെ ഇങ്ങനെന്ന് ആലോയിക്കണ നമ്മള് അന്നൊക്കെ എഴുതിട്ടുള്ള കാര്യ ങ്ങള് ഒക്കെ എത്രയോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യ ആണ് നമ്മക്ക് ഭൂമിയിൽ നിന്ന് നമ്മക്ക് എന്തെല്ലാം കിട്ടുന്ന്ണ്ട് അവര് നമ്മളെ എന്തു മാത്രം നല്ല രീതിയില് സംരക്ഷിക്കണം ന്നുള്ളതൊക്ക നമുക്ക് ഇപ്പ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പ അതിനെ പറ്റിയിട്ട് അതിന്റെ ഒക്കെ ഒരു പ്രാധാന്യത്തെ പറ്റിയിട്ട് മനസ്സിലാവും എന്നാ ആൾക്കാര്ക്ക് അവരെ കൊർച്ച് ബോധം ഉണ്ട് പക്ഷേ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവർക്ക് കൂടുതൽ സമ്പത്തില് ഒക്കെ കൂടുതല് ഒരു ഇത് ഒ വയ് കൂടുതല് ആയിട്ടും അവർക്ക് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് എല്ലാം നമ്മുടെ ഭൂമി അവര് ഇങ്ങനെ നശ് നശി പ്പിച്ചൊണ്ടേ ഇരിക്കയാണ്
സത്യം അത് സത്യവാ ഇപ്പൊ ഈ കുഞ്ഞു പിള്ളേര് സ്കൂളില് ഒക്കെ പോകുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടില് ഒള്ള കുഞ്ഞ് പിള്ളേര് പോകുമ്പോ തന്നെ ജൂൺ അഞ്ചിന് ഒക്കെ അവര് അതെ പോലെ ഫ്ലപ്പ് കാർഡൊ ഒക്കെ എപ്പോഴും എഴിതിക്കുന്നുണ്ട് ഫ്ലപ്പ് കാർഡും അങ്ങനെ ഒക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞാ ആ കൊച്ചുങ്ങൾക്ക് അതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ള സംഭവം ഉള്ളി നിന്നും മനസ്സില് ആകത്തില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം കൂടുതലും കുട്ടികള് എല്ലാം ഈ വിഷ്വലൈസ് ചെയ്തിട്ട് കാര്യങ്ങള് കാണിച്ചു കൊടുക്കുമ്പഴാ കൊറ്ച്ചൂ കൂടെ പഠിക്കണേ എന്ന് ചെലപ്പം നമ്മള് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ ഒരു ഇപ്പോഴത്തെ പോലെ ഒരു ഡിജിറ്റൽ ആ രീതിയിലൂടെ ആയിരുന്നു നമ്മുടെ ക്ലാസ്സ് എങ്കില് ഒക്കെ അന്ന് നമുക്ക് കൊറച്ചും കൂടെ ഒരു ക്ലിയർ ആയിട്ട് നമ്മുടെ ഉള്ളീനെ മനസ്സിലായനെ. ഇത് എന്ത് കൊണ്ടാ ഇങ്ങനെ ഇവര് നമ്മള് ഇങ്ങനെ ഒരു ദെവസം ആചരിക്കുന്നെ എന്നോ, അല്ലെങ്കിലും ഫ്യൂച്ചറില് നമ്മളെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്ന് ഒക്കെ ആ ഒരു ചെറിയ പ്രായത്തില് നമുക്ക് അങ്ങ് മനസ്സിലായനെ. പക്ഷേ അന്ന് ശരിക്കും നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല നമ്മള് വിചാരിക്കുന്ന് ജസ്റ്റ് ത്ത് മരം നടാൻ വേണ്ടിയിട്ട് ഒരു ദെവസം എന്ന് ഒള്ള പോലെ ഒക്കെ അല്ലേ നമ്മള് ഇപ്പ ഈ പറയുന്ന ജൂൺ അഞ്ചായാലും മാർച്ച് ഇരുപത്തിരണ്ടിന് ജെ ല നോക്ക അങ്ങനെ അല്ലേ നമ്മള് വിചാരിച്ച് ഇരുന്നത് ഇപ്പൊ ആലോചിക്കുമ്പം. ഈ കുഞ്ഞു പിള്ളേർക്ക് വിഷ്വലി അത് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ ക്ലാസ്സ് കഴിയും തോറും നമുക്ക് ഇതേപോലെ ഏതെങ്കിലും ഇതിനെപ്പറ്റി നല്ല രീതിയിൽ അറിവ് ഒള്ള ഒരാളെ കൊണ്ടു വന്നിട്ട് നമുക്ക് വ്യക്തമായിട്ട് ക്ലാസ് എടുത്ത് തരണം മായിരുന്നു അവര്. ഇന്നെ ഇന്നെ ഇമ്പാക്ടുകള് ഒക്കെ ഇതിന്ന് ഫ്യൂ ഫ്യൂച്ചറിൽ നമുക്ക് ഒണ്ടാവും എന്ന് ഒള്ള രീതിയില്. പക്ഷേ അന്ന് അത് ഒന്നും കിട്ടിയില്ല നമ്മള് പിന്നെ ഇപ്പം നമ്മുടെ ഈ പ്രായത്തില് സോഷ്യൽ മീഡിയയില് ഒക്കെ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് അമ്മക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ നോളേജ് ഒള്ളത്. എനിക്ക് അങ്ങനെ തോന്ന് കേട്ടാ, നിനക്ക് അതിനെ പറ്റി എന്തോന്ന് അഭിപ്രായം? നിനക്ക് അത് തോന്ന് ഒണ്ടോ അങ്ങനെ?
അ നീ പറഞ്ഞത് ഞാനിപ്പ ഇടക്ക് അന്നെ ഏ ഇവിടെ അടുത്ത് ഒള്ള ഒരു കുട്ടിക്ക് പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ചിട്ട് ഒരേ പടം ഒക്കെ വരച്ച് കൊ കൊടുത്തിട്ട് ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ ഞാ ഞാന് ഒരു ചാർട്ടില് വരച്ച് അവന്റെ അമ്മയ്ക്ക് കൊടുക്കേണ് ചെയ്തത്. പക്ഷേ ആ അവ അവന് അറിഞ്ഞു കൂടാ ആ ചാർട്ടിൽ എന്താണ് എന്തിനാണ് ഇത് വരയ്ക്കുന്നത്. എ ഇതിന്റെ കാരണം എന്താണ് എന്ന് ഒള്ള കാര്യൊന്നും അവന് അറിയത്തില്ല അവനത് കൊടുക്കുന്നു. അത് വരച്ചു കൊടുക്കുന്നു അവനത് സ്കൂളിൽ കൊണ്ട് കൊടുക്കുന്നു. അവിടെ തീർന്നു പക്ഷേ അതിന്റെ പിന്നില് ഒള്ള കാര്യങ്ങള് എ എന്തിന് വേണ്ടി വരയ്ക്കുന്നേ ഇതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് ഒള്ള കാര്യം ഒന്നും അവന് അറിയത്തില്ല. അപ്പൊ എന്ന് വെച്ചാ അവർക്ക് അവർക്ക് അതിനെ പറ്റിട്ട് അറിയത്തില്ല. നമ്മളത് ഒരു സ്കൂളില് ഒരു ടാസ്ക് എന്ന് ഒള്ളേ രീതിയിൽ മാത്രാണ് ഒരു ദെ ഒരു ദെവസത്തെ ഒരു ഇപ്പൊ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം. അത് ഒരു ഒരു ലോകം മൊത്തം ഇങ്ങനെ ആചരിക്കുന്നു. അങ്ങനെ ഒരു രീതിയില് അന്നത്തെ ദെവസം സ്കൂള് കളിലോ ആചരിക്കുന്നു. അങ്ങനെ ഒള്ള രീതിയിലാണ് പോകുന്നത് അല്ലാതെ അതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് കുഞ്ഞു കുട്ടികൾക്ക് ഒന്നും അറിയത്തില്ല.
അതെ അതെ അത് ശരിയാണ് നീ പറഞ്ഞത്. നമ്മള് ഇനി എന്തെങ്കിലും ചെറിയ ഞാനും ഇത് പോലെ ഈ അടുത്ത സമയത്ത് ട്യൂഷന് എടുക്കുന്ന ഒരു കൊച്ചിന് ഇതുപോലെ പടം വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കൊച്ചിന് സത്യം പറഞ്ഞ അറിഞ്ഞൂടാ ഇത് എന്തിന് വേണ്ടിയിട്ടാണ് അത് വിചാരിക്കുന്നത് സ്കൂള് അതിൻ്റെ ക്ലാസ്സിൽ മാർക്കൊണ്ട് ഇതേപോലെ വരച്ചൊണ്ടൊക്കെ പോയാ അത് ജസ്റ്റ് ഇങ്ങനെ വരച്ചോണ്ട് അതിന് വേണ്ടി മാത്രം കൊണ്ടു പോവുന്നുന്നുള്ള രീതിയിൽ ഉം എല്ലാ ക്ലാസ്സുകളില് ആകുമ്പഴത്തേക്കും ഇതേപോലെ വ്യക്തമായിട്ട് ക്ലാസ്സുകള് എടുത്ത് കൊടുക്ക എന്തുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നുന്ന് വേണെങ്കി നമ്മക്കും അങ്ങനെ പറഞ്ഞു കൊടുക്കായിരുന്ന് ആ കുട്ടിയെക്ക് ഇപ്പഴാ ഞാൻ വിചാരിക്കുന്നത് അത് എന്റെ സൈഡിലുള്ളൊരു മിസ്റ്റേക്കാ ഞാൻ അതിങ്ങനെ ചോദിച്ചപ്പം ഞാൻ ജസ്റ്റ് ആഹ് ഇത് ഇതിനൊക്കെ വേണ്ടിയാ എന്നുള്ള രീതിയില് അങ്ങനെ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ആലോയിക്കുമ്പം നമ്മളും അതറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി ആ കൊച്ച് കാണി സമയത്ത് ഞാനും അത് പറഞ്ഞു കൊടുക്കണമായിരുന്നു ഇത് എന്തിനൊക്കെ വേണ്ടിട്ടാണെന്ന് ഇത് നമ്മളിങ്ങനെ നമ്മുടെ ഏജിലുള്ള അതിനെപ്പറ്റി അറിയാന്നുള്ള അവയർനെസ്സുള്ള നമ്മുടെ ഗ്രൂപ്പി തന്നെ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ ശരിക്കും നമ്മള് കുഞ്ഞു പിള്ളേർക്കാണ് കൂടുതലായിട്ടും അതിനിപ്പോ ഒരു സ്കൂൾ തന്നെ വേണോന്നില്ല നമ്മുടെ ചുറ്റുപാടും നമ്മളടുത്ത് സംശയം ചോദി കുട്ടികൾക്ക് വേണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കായിരുന്നല്ലേ
അത് ശരിയ ഞാനും ഇപ്പ അത് ആലോയിക്ക അപ്പൊ അവൻ എന്റട്ത്ത് ചോദിച്ചത് എന്തിനാ വരക്കുന്നേന്ന് അപ്പൊ ഞാൻ അപ്പഴേ അത് അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കി അവന് കാര്യങ്ങൾ കൊറച്ചുകൂടെ മനസ്സിലായേനെ നമ്മള് കുഞ്ഞിലെ മുതലേ ഇവർക്കൊരു പാഠം കൊടുത്ത് വരണം നമ്മുടെ പ്രകൃതി എത്രത്തോളം സംരക്ഷിക്കണം നമ്മക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നമ്മള് കുഞ് ക്ലാസ്സ് മുതലേ അവർക്ക് ഇങ്ങനെ അത് അതൊരു പഠനം പ അത് പഠിപ്പിച്ച് പഠിപ്പിച്ച് കൊണ്ടുവരണം ഇപ്പൊ ജൂൺ അഞ്ച് പരിസ്ഥിതി ജൂൺ അഞ്ച് എന്നുള്ള ഒരു ദിവസം മാത്രല്ല ആ ഒരു വീക്കില് തന്നെ അവർക്ക് മറ്റു പാഠപുസ്തകങ്ങളെക്കാട്ടും ഉപരി ഈ പ്രകൃതിയെ പറ്റിയും പ്രകൃതിയുടെ ആ ഒരു അതിനെ എങ്ങനെ സംരക്ഷിക്കണം അത് നമ്മക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യങ്ങളെ പറ്റീട്ട് ഒരു ഒരാഴ്ച തന്നെ അവർക്ക് ആ ഒരു ഒരു ഒരു വീക്ക് ഒരു വീക്കിൽ തന്നെ അവർക്ക് കൊറേ കാര്യങ്ങള് ആഹ് സ്കൂളുകളിലാണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കേ അത് അതിനെ പറ്റിയിട്ട് കാണിച്ചു കൊടുക്കകൊക്കെ ചെയ്യേണ്ടതാണ്
അതെ ഡീ അതെ അതങ്ങനെ ചെയ്യണം ആഹ് ഇനി നമ്മളടുത്ത് ആരെങ്കിലും ചോദിക്കുയാണെങ്കി നമുക്ക് വ്യക്തമായിട്ട് മറുപടി കൊടുക്കാല്ലോ ഇങ്ങനെയൊക്കെയാണ് ഇത് ഈ രീതിയിലൊക്കെയാണ് കൊണ്ടു പോവാനുള്ളേന്ന് നമുക്കിപ്പം അതിനെകുറിച്ച് നമുക്ക് രണ്ട് പേർക്കായാലും മനസ്സിലായല്ലോ നമ്മളിങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചാ അങ്ങനെ പറയരുത് ന്നുള്ള രീതിയിൽ പിന്നെ ഇപ്പഴത്തെ കുട്ടികളും ഇനി പയ്യ പയ്യ അവരും നമ്മുടെയൊക്കെ ഒരു പ്രായം എത്തുമ്പം റിയലൈസ് ചെയ്യുവായിരിക്കും പ്രകൃതി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് സംരക്ഷിക്കണോന്നൊക്കെ
അത് ശരിയാ പക്ഷെ അവര് നമ്മുടെ പ്രായം എത്തുമ്പഴാണ് അല്ല അത് റിയലൈസ് ചെയ്യാനുള്ളത് അവരിപ്പഴേ അത് റിയലൈസ് ചെയ്താല് അത് വരും അവര് വളർന്ന് വരുന്നൊരു തലമുറയാണ് പ്രകൃതിക്ക് വേണ്ടിട്ട് എന്തെങ്കിലൊക്കെ ചെയ്യണോ